ഹലോ
എന്താ പരിപാടി എന്താ ഉറങ്ങി നീച്ചോ എന്താ പരിപാടി
എന്താ പരിപാടി നമ്മളിതാ ഇവിടെ ഇരിക്കന്നെ നമ്മക്ക് എന്താ പരിപാടി
അതെ ഞാനിപ്പം ഇങ്ങനെ ഉറങ്ങി നീച് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നമ്മളെ പ പ്രകൃതി ഇങ്ങനെ നോക്കിയിരിക്കെ അല്ലെ നല്ല രസ കാണാൻ ഇപ്പ ഇങ്ങനെ നോക്കിയപ്പോ ആലോചിച്ച് ഇരിക്കാരുന്നു ഇതിപ്പോ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പാടെ നാറ്റത്തെ നമ്മളെ മുറ്റത്ത് തന്നെ സംഭവിച്ചു കാരണം മുമ്പൊക്കെ എന്റെ വീട്ടിൽ തന്നെ ഒരുപാട് വൃക്ഷങ്ങൾ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നപ്പോ ഇന്നിപ്പോ അത് ഒന്നുമില്ല കുറേ വെട്ടിട്ട് അവിടെ ഒരുപാട് മറ്റുള്ള ഒരുപാട് സാധനം നിർമ്മിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കു അപ്പൊ ഇത് ഞാൻ നമ്മളെ നാട്ടില് പ്രകൃതി ഇത്ര രീതിൽ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ആൾക്കാർ അവരുടെ സ്ഥലം ങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ൾ മറ്റ് പ്രകൃതിയെ നശിപ്പിക്കാന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ആൾക്കാര് പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെടൊക്കെ മുറ്റത്ത് വലിയ വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നല്ല തണലിട്ടിരുന്നു മരങ്ങൾടെ അത് നല്ല ഏത് ചൂടുകാലം ആണെങ്കിലും നല്ല തണല് നമുക്ക് കിട്ടും ഭയങ്കര സുഖമായിട്ട് വീട്ടില് മുറ്റത്ത് ഇരിക്കാ ഇപ്പ വലിയ മരങ്ങളൊക്കെ വെട്ടീട്ട് ഇപ്പൊ വീട് അങ്ങിട്ട് ഒരു വെയിലാണ്ട അറച്ച ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ചൂടാ ഇത്രയും ഒരുപാട് പ്രയാസം ഞാൻ ഇപ്പോ അനുഭവിക്കുന്നുണ്ട് അപ്പോ അപ്പളക്കെ അല്ലേ ഈ പരിസ്ഥിതിനെ പറ്റി ഞാൻ അങ്ങന ആലോചിക്കുന്നത് എത്രത്തോളം നമുക്ക് ഉപകാരം ഉണ്ട് ഉള്ളത് ഇപ്പോെ എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയ തന്നെ അറിയ നമ്മളെനാട്ടിൽ പ്രകൃതി പ്രകൃതികൾ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടി മലകൾഇടിച്ചിട്ട് അവിടെ അവര് വലിയ വലിയ സ്ഥാപനം വലിയ വലിയ ബിൽഡി വലിയ വ ഈ ഇൻഡസ്ട്രികൾ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാണ് പിന്നെ ചില ഈ ആൾക്കാർക്ക് സ്ഥലമില്ല അതാണ്പ്പോ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം ഇല്ല ആൾക്കാർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ അവർക്ക് വീട് കയറ്റേണ്ടി വരും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പൊ അതിന് അതിന് വേണ്ടിയിട്ട് അവര് പ്രകൃതി നശിപ്പിക്കുകയാണ് അപ്പൊ ഭയങ്ക പ്രയാസമാണ് അത്പ്പോ എല്ലാം നോക്കണം ഇപ്പ മരങ്ങളാണെങ്കിലും കാടുകളാണെങ്കിലും ഇത്തരം മലകളാണെങ്കിലും പുയകളാണ് എല്ലാം പരിസ്ഥിതിയിപ്പെട്ട സാധനങ്ങളാ ഭയങ്കര പ്രയാസമാണ് കാരണം നമ്മളെ സംരക്ഷിച്ച് നമ്മൾ തന്നെയാണ് ഇതിന്റെ കാവലായി നൽക്കേണ്ടത് അവ അത്തരം കാവലായി നിൽക്കുന്ന ആൾക്കാർ തന്നെ ഇത്ര ഇതിൽ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസ അപ്പൊ ഞാനിപ്പോ ഇത് ഇന്നിപ്പോ ഇന്നിപ്പോ സംഭവിക്കുന്ന കാലാവസ്ഥ വ്യതിയാനം അടക്കം ഇതിന് വലിയൊരു കാരണമായിട്ട് സംഭവിക്കേണ്ട എന്നുള്ളത് ഞാൻ മനസിലാക്കുന്നത് അപ്പോ നിങ്ങളോട് ചോദിക്കാന്നണ്ടെല് ഇന്നിപ്പോ നമുക്ക് അറിയാം ഒരുപാട് കാലത്ത് ഒരു പാട് രീതി നമ്മക്ക് അസമയത്ത് അഥവാ നമ്മള് പ്രതീക്ഷിക്കാത്ത രീതിയി ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ പ്രധാനപ്പെട്ട ക കാരണമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്
നമ്മള് വിചാരിക്കാന്ന് പറഞ്ഞാല് ഇതിനെ കുറിച്ചിട്ട് പറയയാണെങ്കിൽ ഒന്നാമത്തെ നമ്മളെ നമ്മൾ ഇപ്പ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയും നമ്മൾ പണ്ട് നമ്മ ജനിച്ചപ്പോുള്ള പ്രകൃതി തമ്മിൽ നല്ല വ്യത്യാസുണ്ട് നല്ലത് പണ്ട് നമ്മള് പണ്ട് നമ്മള് ജീവിക്കുന്ന തന്നെ ഒരു അടിപൊളി ലൈഫായി നമ്മള് പൈസ കൊടുത്താലും വാങ്ങാൻ പറ്റാത്തൊരു ജീവിതമായിരുന്നു ഞമ്മളത് കൂടുതല് നമ്മള് പണ്ട് നമ്മള് ഈ തറവാടുകളിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയുടെ വില എന്താണ് പ്രകൃതി എന്താന്നക്കെ അന്നാണാ ടൈമിലാണ് അന്ന് നമുക്ക് മനസ്സിലായിുന്നില്ല ഈ ടൈ ഇപ്പോഴാണ് അതിന്റെ ന്ത് മനസ്സിലാവണത് നമ്മുടെ വീടുകളിലൊക്കെ ചൂട് കൂട കൂടലോടങ്ങി മരങ്ങൾ മുറിക്കുന്നത് കാരണം മരങ്ങൾ ഓരോ ആവശ്യത്തിന് വേണ്ടിട്ടും അതേപോലെ പണ്ടക്കോറഞ്ഞാ എല്ലാരും മറ്റേ നെല്ല് കുത്താ അതേപോലെ മര മരങ്ങ വെച്ച് പിടിപ്പിക്കുക മാങ്ങ ചക്ക അങ്ങനെയക്കെ എല്ലാ മരങ്ങളും എല്ലാ വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കാ ഇപ്പ അതിനന് വേണ്ടി ക്യാഷ് ക്രോപ്സ് ക്യാഷ് ക്രോപ്സ് പറയുമ്പോൾ നമ്മളിപ്പോൾ റബ്ബർ അങ്ങനത്തെ ഐറ്റംസ ആണ് കൂടുതലാ ളുകൾ വെക്ക്ണ ഒന്നാമത് വാക്കിയുള്ളതിനെക്കാളൊക്കെ പൈസ നമുക്ക് ഈ റബ്ബർ ത് വെച്ചാലും ഏഹ് ഇത് വെച്ചാലൊക്കെ കിട്ടും നമ്മളിപ്പോ ഇപ്പോ ആളുകളൊക്കെ പിന്നെയും കുറച്ച ആളുകളൊക്കെ ക്കെ വാഴ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കണ്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് തിന്നാലത് പക്ഷെ ഇപ്പോളു ന്നാൽ ഞങ്ങളെ ന്റെ വീടിന്റെ അപ്പുറത്തൊക്കെ നറച്ചും റബ്ബറാ റബ്ബർ പറഞ്ഞൽ ഒരു എത്ര പത്ത് പതിനഞ്ചു അഞ്ചു ഏക്കർ റബ്ബറാണ് അത്രീം നീണ്ട് കിടക്കണേ റബ്ബറിൻന്റെേതാണ് ഒന്നാമത് റബ്ബർഷീറ്റി നല്ല പൈസ കൂടുമ്പോ ഓൽകത് സുഖമായിട്ട് വിക്കാൻ പറ്റും ബാക്കി ബാക്കില്ലാതാവുമ്പോ ഇത്രവരില്ല റബ ഷീറ്റന്റെ ഒരു ഷീറ്റിന് എഴുപത് എമ്പപത് രൂപ കിട്ടും അല്ലെങ്കി നൂറൊക്കെ കിട്ടാണെങ്കി ങ്കി ഒരു ആയിരം ഷീറ്റ് അല്ലെങ്കി ആയിരം നൂറ് ഷീറ്റ് ഒരീസം കിട്ടാണെങ്കി എത്ര രൂപ ലാഭമായി അവിടെ ആണ് ഓലെ ബിസിനസ്സ് മൈന്റ് പക്ഷെ ബിസനസ്സ് നോക്കുമ്പോൾ നമ്മൾ നമ്മെ പ്രകൃതിയേ തന്നെ ചൂഷണപ്പെടുത്തിൊണ്ടിരിക്കുകയാണ് അത അവര് ചിന്തിക്കുന്നില്ല നമ്മള് പ്രകൃതി നമ്മൾ തന്നെ നശിപ്പിക്കുമ്പോൾ നമ്മൾ ഭാവി തലമുറക്ക് വേണ്ടി ഒന്നും നമ്മ വെക്കുന്നില്ല ന്നില്ല നമ്മള് നമ്മെ ആവശ്യത്തിന് വേണ്ടി എല്ലാതും നമ്മള് നശിപ്പിച്ചു കഴിഞ്ഞ ഭാവി തലമുറ ഇതിനുവേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ഇത് ഞമ്മൾ ചിന്തിക്കുന്നനെല്ല കൂടുതലായിട്ടും ഇ നമ്മൾ ഈ ജനറേഷനിൽ കണ്ടുവരുന്നതാണ് ഈ മരം മുറിക്കൽ അതേപോലെ കെ മറ്റേ ക്യാഷ് ക്രോപ്സ് പിന്നെ ആളുകള് നമ്മൾ എവിടുക്കേലും ടൂർ പോയ പോയ വേസ്റ്റ് അവിടെ ഇട ഇവിടെ ഇട മറ്റേ ചുരത്തിൽ വേസ്റ്റ് കൊണ്ടടാ പിന്നെ കോഴി വൈസ്റ്റ്‌ അവിടെ ഇവടേം കൊണ്ടോയിടാ നമ്മള് പ്രകൃതിയ തന്നെ നമ്മള് മനുഷ്യന്മാരെ ഒന്ന്ന് ശ്രദ്ധിച്ച തന്നെ നമുക്ക് നമ്മളെ പ്രകൃയെ സംരക്ഷിക്കാം പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ബ്രോക്ക് ഇതിനെ കുറിച്ച് എന്താണ് ഇനി പറയാനുള്ളത്
അതെയയാ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞൊരു കാര്യമായിരുന്നു നമ്മൾ തന്നെയാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുള്ള ആൾക്കാര് അത്തരം ആൾക്കാർ തന്നെ ഇതിനെ കേടു വരുതത്യാൽ ഇത് നശിപ്പിക്കാന്നുള്ളത് ഒരിക്കലും തീർത്തും വൈരുദ്ധാത്മകമായിട്ടുള്ള കാര്യാണ് അപ്പൊ നമ്മള് നിയന്ത്രിച്ചാതെ നിയന്ത്രിച്ചാലേ നമ്മുക്ക് ഇതിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ശെരി ഞാൻ പറഞ്ഞ പോലെ ഇന്നിപ്പോ ഒരുപാട് ഇ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കണ്ട് ഇപ്പൊ പലപ്പോഴും നമുക്കറിയാം നമ്മള് പ്രതീക്ഷ് ക്ഷിക്കാതെ അപ്രതീക്ഷതമായിട്ട് പലപ്പോഴും വള്ളപ്പൊക്കം സംഭവിക്കാറുണ്ട് പലപ്പോഴും വേനൽ കാലം കാലം നമുക്ക് ചിലപ്പോ നേരത്ത് വരാറുണ്ട് അങ്ങനെ ചിലപ്പോ പല രീതിയിലുള്ള കാലാവസ്ഥ വ്യത്യാനം ഇപ്പോ ഇത് ഉരുൾപൊട്ടല് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഇ ഒരുപാട് സംഭവിക്കുന്നത് നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത് നമ്മ കേട്ടുണ്ടാവും അപ്പോ ഇതിനൊക്കെ പ്രധാനപ്പെട്ടുള്ള ഹേതു കാരണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം രീതിയിലുള്ള നമ്മുടെ ഏഹ് പ്രകൃതി നശിപ്പിച്ചൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടില് നമ്മൾ മരങ്ങള് മലകൾ ഇങ്ങനെ വെട്ടി നശിപ്പിക്കുമ്പോ ആ മലകൾ ന്നുള്ളത് നമുക്ക് ഒരുപാട് രീതി ഉപകാരണ്ട് മഴ കൊണ്ടുവരാനാണെങ്കിലും ആ മര മലകളലുള്ള മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോ അത്തരം ആ കല്ലുകൾ ഉരുൾപൊട്ടുന്ന സമയത്ത് താഴേക്ക് വീഴുന്നത് തടഞ്ഞു നിർത്തുന്നത് മരങ്ങൾ ഇല്ലാതാക്കുകയാണെങ്കിൽ അത് ഉരുൾപൊട്ടലിന്റെ ആഘാതം കൂടുതൽ ശക്തി ആർജിപ്പിക്കുക എന്നുള്ളതാണ് ഇതിയിൽ സംഭവിക്കുന്നത് പിന്നെ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ ഒരുപാട് ആൾക്കാ ഒരുപാട് ഊർജ്ജ സ്രോതസുകൾ വാണ്ടിവരും ഇപ്പൊ കറണ്ട് കരലോക്കോ വേണ്ടിവരും അപ്പൊഞാൻ മനസിലാകുന്നത് ഇത്തരം നിതി നമ്മൾ ഊർജകൾ അഥവാ നമ്മ ഉണ്ടാക്കുന്നത് ഏഹ് മ്മ് മ്മ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നരമായിട്ട് ഇത്തരം സൂര്യന് അതുപോലെ തന്നെ കാറ്റുകൾന്നൊക്കെ ഉള്ള ഊർജ്ജങ്ങൾ എടുക്കുന്നത് ഞാൻ മനിലുന്നത് ഏറ്റവും നല്ലത് നമുക്ക് അതൊരൂ ശുദ്ധ ഊർജ്ജ സ്രോസ്സൾ അതുകൊണ്ട് നമുക്ക് വലിയ രീതിലുള്ള സ് നമ്മുടെ അന്തരീക്ഷത്തിന് ഉണ്ടാവുന്നില്ല പിന്നെപ്പോ ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാതന്നെ മറ്റുള്ള നമ്മുടെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ ഡീസൽ നമ്മളുടെ വാഹനങ്ങൾ അതിൽ നിന്ന് പുറപ്പെടുന്ന മറ്റു പുകകൾ അതും വലിയ രീതിയിലുള്ള പ്രയാസം ആകാതെ നമ്മുടെ പ്രകൃതിക്ക് തന്നെ വലിയ രീതിയിൽ സൃഷ്ടിക്കണ്ടെന്നു താണ് ഇതിലുള്ളത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ നല്ല രീതിയിൽ ബോധവത്ക്കരണം നമ്മുടെ സ്കൂളുകളിൽ മറ്റ് സ്ഥാപനങ്ങളും കൊടുക്കണം എന്നുള്ളതാണ് ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് എന്റെരു ഒരു കാഴ്ചപ്പാട് അപ്പൊ നിങ്ങളുടെ ഒരു അനുഭവത്തിൽ ഇപ്പ നിങ്ങൾ ഇത്ര രീതിയിൽ എന്തെങ്കിലും ഈ പ്രകൃതിയുടെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് പ്രകൃതിയിൽ ഇപ്പം സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളായിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ്
നമ്മള് മാറ്റങ്ങള്ൾ കാണ പറഞ്ഞാല് അത്ന്നെയാണ് നമ്മളിപ്പോ നമ്മളെ പ്രകൃതി നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത് ഓരോ ആഴ്ചയിലും അല്ലെ ഒരു മാസത്തില് ര ക്ലാസ്സ് സ്കൂൾ കൊടുക്കാം പ്രകൃതിയ എങ്ങനെ സംരക്ഷിക്കാം പ്രകൃതിയെ എങ്ങനെ നമുക്ക് മറ്റ നമ്മ പ്രകൃതി ചൂഷണം ചെയ്യാതിരിക്കാം അതേപോലെ ക്ലാസ് മറ്റേ കണ്ട ചെയ്പോ നക്ക് നമ്മ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വാല്യ ഉള്ള ഒരു അറിവാണ്ത് പിന്നെ പറഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സാണ് നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കാത്ത ഒരു പ്രകൃതി നശിപ്പിക്കും അവിടെ വേസ്റ്റ്ിലരുതഞ്ഞ അവിടെ എവിടെ എവിടെ എത്ര വേസ്റ്റുന്ന അവിടെ വേസ്ണ്ട വരും പിന്നെ പിന്നെ ഈ ചുരത്തിൽ അവിടെയൊക്കെ നമ്മള് ഫുഡ് വേസ്റ്റ് ഇടരുത് അതേപോലെ കുപ്പികൾ ഇടരുത് അതൊക്കെ നമ്മുടെ പ്രകൃതി നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് അത് കരുത്ത് പറഞ്ഞാലും ആളുകൾ അതിലേക്ക് പിന്നെയും ഇതാക്കും അവിടെ മൂത്ര കരുതുന്ന ആളുക അവിടെ പോയിട്ട്ൂത്രക്കും അങ്ങനെയാണ് നമ്മള മനഷ്യന്മാരുടെ ചിന്ത ചെയ്യരുതുന്ന കാര്യം എന്തായാലും ചെയ്യാനാണ് എൺപത് നൂറില് ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകൾ അത് ചെയ്യാനാണ് നോക്കുള്ളൂ അപ്പോൊ നമ്മൾിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഭാവി തലമുറക്ക് എന്തെങ്കിലും ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃയം നശിപ്പിക്കാതിരിക്കുക പിന്നെ അതേപോലെ നമ്മള് ഇ ഇ നമ്മള് പറഞ്ഞിട്ട് കാര്യ നമ്മ ബൈക്കും കാറൊക്കെ ഓടിക്കുന്നവരാണ് മറ്റേ നമ്മ ഇതിനു വേണ്ടിയാണു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മുടെ ഗവണ്മെന്റ് തന്നെ ആണ് നമ്മളെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫ എടു പക്ഷെ അവ അവരുടെ വണ്ടിക്ക് തന്നെ പോല സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല കെ എസ് ആർ ടി സക്ക് ഉണ്ടാവില്ല ആനവണ്ടികൾ കെ എസ്ആർ ടി സക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല പോലീസ് വണ്ടികൾക്ക് ചിലപ്പോ ഉണ്ടാവ എം ഡിക്ക്ണ്ടാവില്ല ഇവർ തന്നെ നിയമം പാലിച്ചില്ല പിന്നെ ആളുകൾ പാലിക്കോ ഈ പൊല്യൂൻ കൊറക്കാുള്ള കണ്ട മറ്റേ കണ്ടക്ട് ഉള്ളതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇത് ഈ പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് എടുക്കണംന്ന് പറയത് പക്ഷെ ആളുകൾ അത എടുക്കുന്നില്ല അ ഒന്നല്ലെങ്കിൽ നമ്മള് ഇ വി കാറുകൾ ഇ വി സ്കൂട്ടികൾ ഇ വി ബൈക്കുകളെ മാറ അത് ഓരോരുത്തടെ ചോയ്സ് ആാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്നൊക്കെ ഓരോരുത്തടെ ചോയ്സ ആണ് പക്ഷെ നമ്മള് അത് ചെയ്ത് ചെയ്തി ില്ലെങ്കിൽ ഭാവി തലമുറക്കും നഞമ്മക്കും അതിന് ചിലപ്പോ ഭയങ്കരമായിട്ട് എടങ്ങറാവ വേണ്ടി വരും അപ്പോ ബ്രോ
ആ അതെ അത് പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണ്ടോ അതിനനു നമ്മുടെ വരും തലമുറ ഭാവി തലമുറക്ക് അതിന്റെ ആഘാതം എന്നുള്ളതാണ് അഥവാ നമ്മള് നല്ല രീതി നമ്മ ഒരുപാട് വെ പിടിപ്പിക്ക അതിന്റെ ഉപകാരം കിട്ട നമക്ക് പലപ്പോഴും അത് നമ്മുടെ വെരും തലമുറെ മക്കള് നമ്മെ പേര മക്കള് അവർക്കൊക്കെ ആയിരിക്കുംതി ഉപകാരം അത് അവരും സന്തോഷിക്കട്ടെ കാരണം നമ്മള് ചില നമ്മുക്ക് ഉപകാരമില്ലെങ്കിൽ അവ സന്തോിക്ക ട്ടെ എന്നുള്ള ഉദ്ദേശത്തോ കൂടി നമ്മൾ ഇത്തരം ഈ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള കാരണം ഇതിന്റെ ആഘാതങ്ങൾ വരും കാലങ്ങളിലാണ് സംഭവിക്കുക അ ഇതിന് ഏറ്റവും വലിയ കാര്യം ഇ നമുന്താറ നമ്മുടെ ഈ ഐസ് അറ്റ്ലാന്റിക് അന്റാർട്ടിക്ക പോലെ ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഐസുകൾ ഒരുരുകുന്ന ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട് അഥവാ അത് ഉ ഒരുുകിിക്കഴിഞ്ഞാല് ലോക മൊത്തം വെള്ളത്തിനടിയിൽ തന്നെ പോകും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുണ്ട് അപ്പൊ അതൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കാരണം ചൂട് ശതി ശ്യക്തമായി സംഭവിക്കുമ്പോൾ ഇ രീതിൽ ഒരുാട് പ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് പിന്നെപ്പോ ഇതിൽ പറ നമക്ക് ജൂൺ അഞ്ചാം തീയതി നമ്മള് പരിസ്ഥിതിായിട്ട് നമ്മ ആചരിക്കാറുണ്ട് എന്നാൽ പല പോും ഈ പ ഈ ദിവസം മാത്രമായിട്ട് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ദിവസം എന്നുള്ള രീതിയിൽ ആൾക്കർ മനസ്സിലാക്കയാണ് ബാക്കി ഒരു കൊ ഒരു വർഷത്തെ ബാക്കി മുന്നൂറ് റ്റ അറുപത്തി നാല് ദിവസം അല്ലെങ്കുന്നറ്റ അറുപത്തി മൂന്ന് ദിവസം ആൾക്കാാര് പ്രകൃതിയെ പറ്റി ബോല്ല അവര് ആ ഒരൊറ്റ ദിവസം സ്കൂളുകളിലാണെങ്കിൽ അവര ഒറ്റ ദിവസം എല്ലാവർക്കും ചെടി കൊടുക്കുന്നു അത് നട്ട് പിടിപ്പിക്കുന്നു ആ ഒരു സ്വഭാവത്തിലേക്ക് ഇപ്പോ നമ്മുടെ ചുറ്റുപാട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് യഥാർത്ഥം അപ്പോൊ ഇത്തരം രീതിയിൽ ഈ ഇത്തരം ഈ സ്ല ഇത്തരം രീതിയിൽ നടക്കുന്ന ആഘോഷങ്ങൾ അല്ലെങ്ക ദിനാചാരണ ദിനാചാരങ്ങളൊക്കെ ഇത്തരം രീതിയിൽ കൂടുതൽ വ്യാപിപ്പിക്കണം എന്നുള്ളതാാണ്രു കാര്യം നമുക്ക പി എല്ലും ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്ന പി എല്ല ഒരു ഒരുൾ ഒരു ഡോട്ട് ബോൾ എറങ്ങ കഴിഞ് കഴിഞ്ഞാൽ ത്രങ്ങൾ്രങ്ങൾ നട്ടുപഠടിപ്പിക്കും ഇത്തരം വലിയ വലിയ പദ്ധതികളൊക്കെ കൂടുത ഇതില് കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്
ഞമ്മളിപ്പോ ജൂൺ അഞ്ചിന് മാത്രം ഈ സ്കൂളുകളിൽ വൃക്ഷം പിടിപ്പിക്കുന്നു പിന്നെ ആ വൃക്ഷ തിരിഞ്ഞു നോക്കറിഞ്ഞില്ല അതിന് വേണ്ടി ചില സ്കൂളിൽ എൻ എസ് എസ്സിന്റെ പരിപാടി കിടലായിരിക്കും ഓരോ ദിവസം ഓരോ ഗ്രൂപ്പ് അത് കുട്ടികൾ ചെടി ണം ചെടിയെ നല്ല പോലെ സംരക്ഷിക്കണം പക്ഷെ അതിനുള്ള മറ്റ് ഇതൊന്നും ഗവൺമെന്റ് കൊണ്ടുവാരുന്നില്ല ഞാനൊക്കെ പഠിച്ചു സ്കൂളിൽ പറഞ്ഞാല് ഇടിങ്ങിയ പോലെയാണ് ഈ വൃക്ഷങ്ങളൊക്കെ വച്ചിരുന്നത് അത്രയും നമുക്ക് ഗ്രൗ പ്ലസ് വണ്ണും പ്ലസ് ടുനും ബ്ലോക്കായിട്ടാ ഞാൻ പറയണത് തീരെ ബ്ലോക്കില്ല അതിന് വേണ്ടി പത്താം ക്ലാസ്സ് നല്ല സ്പേസും ഗ്രൗണ്ടും ഒക്കെ ഉണ്ട് പക്ഷെ ഈ സ്പേസിൽ ഞങ്ങക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ എസ്സിന്റെ കൂടണോർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉള്ള വൃക്ഷ വൃക്ഷങ്ങള് വല്ല മറ്റേ ബക്കറ്റിലോ അല്ലെങ്കില് ചെടിച്ചട്ടിയിലോ വെക്കേണ്ടി വരും അങ്ങനെ നമ്മക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളു അതിനുള്ള സ്പേയിസേ നമ്മുക്ക് ഗവൺമെന്റ് തരുന്നുള്ളു അതിനുള്ള സ്ഥലല്ലേ നമക്ക് അവിടെയുള്ളൂ ആ ഒരു ഇതിലാണ് ഞമ്മൾ നോക്കണത് പക്ഷെ എന്നാലേ നമ്മള് സംരക്ഷിക്കാറുള്ളൂ കൂടുതൽ ആളുകളും പിന്നെ ഈ വൃക്ഷങ്ങള് പറഞ്ഞ പോലെ അമ്മള് ചെയ്തതാണ് ഞമ്മള് ഓരോ വൃക്ഷ മുറിക്കുയാണെങ്കിൽ തന്നെ ആ വൃക്ഷം മുറിക്കുന്നതിനനുസരിച്ചിട്ട് ഒരു രണ്ട് വൃക്ഷം കൂടുതൽ വെക്കുന്നു മ്പോ ഞമ്മൾ ഭാവി തലമുറക്ക് നൽകുന്നൊരു നമ്മള് ഞമ്മള് ജീവിതത്തില് നമ്മുക്ക് എന്തേലും ചെയ്യാൻ പറ്റാണെങ്കിൽ അങ്ങനത്തെ എന്തെകിലും കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമ്മള് ഒരു മനുഷ്യനായി ഇവിടെ ജീവിച്ച് മരിച്ച് പൊയി നമുക്ക് എന്തേലും പറയാൻ പറ്റുള്ളൂ അപ്പോ ഇതിനെ കുറിച്ച് പറയാണെങ്കിൽ നമ്മക്ക് കുറെ പറയാനുണ്ടാവും ബ്രോ നമ്മക്ക് അത് പിന്നെ രു നല്ല ദിവസം കൊറച്ച് ടൈം കിട്ടുമ്പോവർത്താനം പറയാം അപ്പൊ ഓക്കെ താങ്ക് യു
അതെ നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ സംസാരിക്കാം ശരി ശരി ശരി